കേക്കാവോ
കേൾക്കുന്നുണ്ടോ
ആഹ് കേൾക്കണ്ട് കേൾക്കുന്നുണ്ട് പറഞ്ഞോ ആ ഉണ്ട്ണ്ട് ഉണ്ട്
ഓ സുഖട്ടിരിക്കുന്നോാ സുഖട്ടിരിക്കുന്നു എന്താ പരിപാടി എന്നാ പരിപാടിയുണ്ട് നമ്മുടെ ഒരു കമ്പനിക്കാര ഒരു കോഴി ഫാാം ഉണ്ടായിരുന്നു അടുത്ത്തന്നെ അപ്പോ അവിടെ പോയി അല്ല നമ്മടെ ഫ്രണ്ടിന്റെയാ
ആണോ എ
അപ്പൊ അവിടെ പോയി കുറച്ച് പണിയുണ്ടാരുന്നു മൂപ്പര് ഇപ്പോ ഒരു ഒരു മാസം ആവുന്നുള്ളു പത്ത്പതിനഞ്ച് ദിവസായിട്ടേയുളളൂ തുടങ്ങിയിട്ട്
അപ്പൊ അതവിടന്ന് ഈ കോഴി നെയൊകെ കിട്ടിയത്
കോഴീനെ അവർ ഇറക്കി കൊടുക്കും കമ്പനി ഇറക്കി കൊടുക്കും
കമ്പനിയോ ഏതാ കമ്പനി
ആഹ അത് കോഴിക്ക് വരെ ഇതുണ്ട് ഏജന്റ് വരുണ്ട അവര് ഇറക്കി കൊടുക്കും കോഴിക്കുഞ്ഞുങ്ങളൾ ഇറക്കി കൊടുക്കും കോഴി കോഴിക്കുഞ്ഞുങ്ങളും തീറ്റയും കാര്യങ്ങളൊക്കെ ഇറക്കി കൊടുക്കും മരുന്ന് നാല്പ്പത്തഞ്ച് ദിവസമാണ് മുപ് മുപ്പോസം മുപ്പോട്ട് നാല്പത്തഞ്ചു സം രണ്ട്
നമ്മ എന്താ ഫുഡ് കൊടുക്ക ഫുഡൊക്ക്യോ അതെവിടന്നാ പൊർത്തുന്ന
ഇല്ല അവരെന്നരും മരുന്നും തീ റ്റക്കവരെരും
ആ മറ്റേജൻസിയാണോ
അ ഏജൻസിക്കാര് തരും മരുന്ന് തീറ്റ പിന്നേ എടക് ഒരു ഡോക്ടറ് വന്ന് നോക്കും
ആണോ
ആ നമ്മള് നോക് കൊടുത്താ മതിയന്നെ
ഇപ്പ ഈ മഴ പെയ്യുമ്പോഴൊക്കെ അത് ബുദ്ധിമുട്ടാണോ എങ്ങനാ
ഏയ്യ് കൊഴപ്പൊന്നുമില്ല
വെയിലത്തോ വെയിലത്തത് മീൻസ് ഭയങ്കരായിട്ട് ഇതായി പോവൂലെ
ഏയ് വെയിലത്ത് പിന്നെ ഫുള്ള് ഷെഡ് ആണല്ലോ അപ്പൊ നമ്മള് ഫു നാല് സൈഡ് ഓപ്പൺ ആക്കി ഇടും നമുക്ക്
ആണോ കോഴിക്കൊക്കെ കൂടുതൽ ചൂട് കിട്ടിണ്ട് അങ്ങനെ
ആ അല്ല കോഴിക്ക് ചൂടാണല്ലോ വേണ്ടേ ഒരു പ പത്ത് പതിനഞ്ച് ദിവസം ചൂട് വേണം പത്ത് ദിവസോളം ചൂട് വേണം ചെറുപ്പത്തിൽ ഇത് തുടരാൻ വേണ്ടി ചൂട് വേണം
ആഹാ അപ്പൊ എത്ര ചൂട് കൊടുത്താലും നല്ലതായിരിക്കൂന്നാ
എത്ര ചൂടല്ല അയിനൊരു കണക്കുണ്ട്
നമ്മള് സാധാരണ ആ ചൂട് വെച്ചിട്ട് പറ്റുല്ലേ
ആഹ് തീയിട്ട് കത്തിക്കും ഡ്രമ്മില് തീയിട്ട് കത്തിക്ക് ചെയ്യ
ആണോ
അല്ലെങ്കി മറ്റേ വല്യ ബൾബില്ലേ
ആഹ്
ബൾബിടും അന്നാലെ ഈ ട റ്റ കണ്ടിട്ടെണ്ടെങ്കി മാത്രേ ഈറ്റങ്ങള് തീറ്റ എടുക്കുള്ളൂ
ആണോ ഉം ഊ ഹും അപ്പൊ ഏതിനം കോഴിനെ ഇടുക ഏതായിനം
ഇന്നല്ല ബ്രോയിലർ കോഴില്ലേ ഇറച്ചിക്കോഴി
ബ്രോയിലറോ
ഇറച്ചിക്കോഴില്ലേ നമ്മുടെ നാട്ടി കിട്ടുന്ന ഇറച്ചിക്കോഴി ഉം മുപ്പത് തൊട്ട് നാപ്പത്തഞ്ച് ദിവസം ഉള്ളിൽ അത് പിടിച്ചുപോവും നാപ്പോസൊക്കെ മാക്സിമം. അല്ലെങ്കി അര് നാപ്പത്തഞ്ച്സൊക്കെ കഴിഞ്ഞ്ഞ്ഞഴിഞ്ഞ് അല്ലെങ്കി അപ്പത്തന്നെ അറ്റാക്ക് വന്ന് കൊറേ ചത്ത് പോവും.
അറ്റാക്ക് വരോ?
ഉം ഏറ്റവും കുടുതൽ അറ്റാക്ക് വരും.
ബ്രോയ്ലർ കോഴിക്കാ
ഈ നാപ്പത്തഞ്ച് ദിവസം മുപ്പത് മുപ്പത് തൊട്ട് നാപ്പത്തഞ്ച് ദിവസം കൊണ്ടല്ലേ രണ്ടും മൂന്നും നാലും കിലോ ഒക്കെ ആവുന്നേ വേറെ ഈ ഇതൊന്നല്ല ഇരുന്നോടത്ത് ഇര്ന്നെന്നെ ല്ലെ തി കഴിക്കുന്നെ തിന്നുന്നെ തിന്ന വെള്ളം കുടിക്ക തിന്ന വെള്ളം കുടിക്ക ഇതന്നെല്ലേ
ആഹാ
അങ്ങനെയാണല്ലോ ഇതിന് വെയിറ്റ് വരുന്നേ പെട്ടെന്ന് അറ്റാക്ക് വരും ഉം അ റ്റാക്ക് വരും
അറ്റാക്ക് വര ചാൻസ്ണ്ട് ഉം
ഇന്ന് തന്നെ ആറണം അറ്റാക്ക് വന്ന് എത്തുവാ
ആണോ അപ്പൊ അത് നഷ്ടണോ നഷ്ടയിട്ടാണോ വരാ അതൊ ലാഭയിട്ട് വരോ
അറ്റാക്ക് വന്ന്ത്തേര്ന് നമു ലോസ്ല്ലെ വരുന്നെ അപ്പൊ നഷ്ടല്ലെ വരാ
ആ
ആ നമ്മുടെന്ന് ലോസായി പോവല്ലേ നമ്മളിത്ര കോഴി ഉണ്ടെങ്കിലു മാത്രല്ലെ നമ ഇതാക്കാൻ പറ്റോള്ളൂ
ക്കുമ്പോര് കൊഴിനെ വിക്കുമ്പ എത്രയൊക്കെ കിട്ടും
ഒരു കോഴിക്ക്‌ ഒരു കിലോയ്ക്ക് എട്ട് രൂപ വെച്ച് കിട്ടും ഏറ്റവും നല്ല രീതിയില് നോക്കാനെങ്കില് എട്ട് രൂപ വെച്ച് ആറേജ് കിട്ടും
എട്ട് രൂപയേ കിട്ടൊള്ളൂല്ലേ
പതിനായിരം കോഴിക്ക് പതിനായിരം കോഴിട്ട്ണ്ടെങ്കി ഏകദേശം എത്രയായി എൺമ്പതിനായിരം രൂപആയില്ലേ അല്ല പതിനായിരം കോഴിക്ക് അല്ല പതിനായിരം പതിനായിരം കോഴിക്ക് ഒരു കിലോ കൂട്ടിയാ തന്നെ എൺമ്പതിനായിരം രൂപായില്ലേ എന്തായാലും ഒരു കോഴി ഒന്നര രണ്ട് കിലോ ട്ട് കിലോന്റെ മേലെ ണ്ടാവുല്ലേ രണ്ട് ലക്ഷം മുപ്പതൊട്ട് നാപത് സ്ത്തിന്റെ ഉള്ളില് രണ്ട് ലക്ഷം മേല കിട്ടും
ആ ഹാഹാ ഈ ചത്ത് ചത്ത കോയിനെ എങ്ങനെ കുഴിച്ചിടു അല്ലേ വേറൊന്നും ഉഠ
അതിലേക്ക് വ കുഴിച്ചിടും
ഹ ഹ ഹ അപ്പൊ ഈ ബ്രോയിലർ കോഴി മുട്ടയിടുവോ
ഇറച്ചികോഴിയല്ലേ
മുട്ടയിടില്ല അല്ലെ ഉം ഉം അപ്പൊ മുട്ട ഇടണന് മുട്ടന്റെയും കൂടി പൈസ കിട്ടിനേയല്ലേ ഉം ഉം
അ നാപ്പത് നാപ്പത്തഞ്ച് ദി വസം വരെ നിക്കുള്ളൂ അത് പിന്നെ ചത്ത്പോവത് അത് കഴിഞ്ഞിട്ടുണ്ടെൽ ഓട്ടോമാറ്റിക്ക് ചത്തു പോവും
അതിന് മുമ്പേ ഇത് സെല്ല് ചെയ്യണമല്ലേ
പിടിച്ചു കോഴീനെ പിടിച്ചു അവര്-
ഫോളോവേഴ്സ് മറ്റേവര് വന്ന് കൂട്ടിക്കൊണ്ടു പോവും പൈസയും-
മുപ്പത് മുപ്പത്തഞ്ച് ദിവസം തൊട്ട് പിടിക്കാൻ തുടങ്ങും.
ഓക്കെ, അപ്പൊ പക്ഷെ ഫുൾ ടൈം ഇതിന്റെ കൂടെ ഉണ്ടാവണല്ലോ അല്ലെ, കോഴീന്റെ കൂടെ ഉണ്ടാവണല്ലോ ഒരു ദിവസം എത്ര വട്ടം ഫുഡ് കൊടുക്കും?
ചെറുപ്പത്തിലാവുമ്പോ തീരുമ്പോ തീരുമ്പോ വെള്ളവും, ഫുഡും ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം. വലുതാവുമ്പോ വലുതായി കഴിഞ്ഞിട്ട്. രണ്ടു നേരം കൊടുക്കും
രണ്ടായിരം കൊടുത്താ മതി. ഓ
ചെറിയ ഇതാവുമ്പോ വെള്ളവും തീറ്റയും എടക്കിടക്ക് ആ- മറ്റേ പാത്രത്തിന്ന് അങ്ങനെ ഇത് കഴിക്കില്ല, അപ്പൊ വേറൊരു പാത്രം ഒണ്ട്.
മ് -
ആ പാത്രത്തില് വെച്ച് കൊടുക്കണം, നമുക്ക് ചെറിയ ചെറിയ പാത്രം ആയിരിക്കും, അപ്പം ഇടയ്ക്കിടയ്ക്ക് കഴിക്കണം, വെച്ച് കൊടുക്കണം അന്നല്ലേ കഴിക്കുള്ളത്. വെള്ളം പെട്ടെന്ന് കുടിച്ച് തീർക്കും, വെള്ളം നമ്മൾ ഇവിടെ തീറ്റിട്ട് അപ്പ്രേ വരുമ്പളേക്ക് തീറ്റ തീർന്നിണ്ടാവും, അങ്ങനെ കഴിക്കും-
മ് മ്
അങ്ങനെയാ
പക്ഷെ ഫുൾ ടൈം അതിന്റെ കൂടെ നിന്ന് അതിനെ പരിചരിച്ച് അതിനെ വളർത്തിയെടുക്കണം അല്ലേ.?
അതെ, അതെ ഭയങ്കര ഭയങ്കര ഒരു പിന്നെ എല്ലാ എല്ലാ തേസോം പാത്രം കഴുകണം കോഴിക്കു ഫീഡ് ചെയ്യുന്ന അത്ര വൃത്തിയായിരിക്കണം പിന്നെ കൂട് എല്ലാ ദിസോം എലക്കണം, ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറഞ്ഞാൽ കൂട് എളക്കലാ
കൂട് എങ്ങനെ എളക്വ? കൂടെ എന്താ എ ളക്കുന്നേ
കൂട് ഒരു സാധനം ഉണ്ട്, ആ സാധനം കൊണ്ട് വെച്ച് ഇളക്ക് ചെയ്യാ, ഒരു മെഷീൻ ഉണ്ട്.
മാലിന്യം കളയാനാ
അല്ലല്ല, അത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ വേണം. അല്ലെ തറഞ്ഞു പോകുവല്ലോ
ആ, തറയാൻ പറ്റില്ല അല്ലേ.
അതങ്ങനെ കാപ്പിത്തണ്ടാണ് നിലത്തിടുക. അപ്പൊ അതിങ്ങനെ- ഇളക്കി വെച്ച് രാവിലെ എല്ലാ ദിവസവും ഇളക്കണം, അതാണ് ഏറ്റവും കൂടുതൽ പണി.
ആ, ആ
ആ ഭയങ്കര ബുദ്ധിമുട്ടാ
ഉം, ഉം
ഉം, നല്ല വരുമാനം ഉള്ള പരിപാടി തന്നെയാണ്.
ഉം, ഉം, പക്ഷേ ഈ രണ്ട് വർക്കേഴ്സിനെൊക്കെ വെക്കാൻ പറ്റില്ലേ - അപ്പൊ, പൈസ പോവല്ലോ അല്ലേ?
പൈസ പോവല്ലോ അപ്പം
ഉം, ഉം
ഒരു അയ്യായിരം കോഴീനെ മേല ഉണ്ടെങ്കിൽ നമുക്ക് വർക്കേഴ്സിനെ വെക്കേന്നോണ്ട് കുഴപ്പമില്ല, അയ്യായിരം, ഒരു പതിനായിരം ഒമ്പതിനായിരം വരെയൊക്കെ നമുക്ക് ഒറ്റക്ക് നോക്കാം.
ഉം ഹും
റിസ്ക് ഇണ്ട്- റിസ്ക്കേറ്റെടുക്കാൻ തയ്യാർ ആണെങ്കിൽ- എടുക്കാം
പണിയെടുക്കാൻ പറ്റുമെങ്കിൽ അല്ലെ?
ഉം പണിയെടുക്കാൻ പറ്റുവെങ്കിൽ അധ്വാനി- പൈസ കിട്ടു എന്തായാലും, ഒരു പതിനായിരം കോഴിയിണ്ടേ എങ്ങനെ പോയാലും ഒരു - ഒരു ഒരു ലക്ഷത്തി അൻപതിനായിരം- രൂപ എന്തായാലും കിട്ടും ഒരു ഒന്നേ എഴുപതിനുള്ളിൽ എന്തായാലും കിട്ടും. ഒന്ന് രണ്ട്- ഒരു ലക്ഷം രൂപക്കെ കിട്ടും എന്തിനാണ് - കിട്ടുന്നവരുണ്ട്. ഹും നാല്പതും വേറെ അതൊക്കെ ഇട് അതിനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് നാല്പ്പത് ദിവസം കൊണ്ടല്ലേ- പൈസ കിട്ടും നമുക്ക്.
ഹും ഹും ഹും
കഷ്ടപ്പാട് ഉണ്ട് അല്ലേ നല്ല കഷ്ടപാട് ഉണ്ട്. ഏരിയ ഒന്നും കൊഴപ്പില്ല ഇല്ല. അങ്ങനത്തെ പ്രശ്നംമൊന്നുമില്ല നമ്മളാ എയർ സർക്കുലേഷൻ ഒക്കെ- ഇണ്ടെങ്കി കാറ്റൊക്കെ കടക്കുന്ന ഇതാണോ?
ആ മഴയാവുമ്പോ, അധികം തണുപ്പാവുമ്പോൾ പ്രശ്നമുണ്ടോ?
ഇല്ലില്ല കുഴപ്പമില്ല ഇതെല്ലാംകൂടി - ചിലർക്ക് അങ്ങനത്തെ കുഴപ്പം ഉണ്ട്. സൈഡിൽ ഷീറ്റ്ഉണ്ട് അങ്ങനത്തെ കൊഴപ്പം അപ്പം മഴ അത്ര തണുപ്പ് വരുമ്പോ നമ്മൾ അതിന്റെ സൈഡിൽ ഷീറ്റിണ്ട് അത് താത്തിടും.
ആഹ് ആഹ
അങ്ങനെണ്ട്
ഓക്കെ
അങ്ങനെ ഒരിതിണ്ട് അതില്ല ആ കാറ്റും വെളിച്ചൊണ്ടെ തന്നെയാ അത് പറ്റുള്ളൂ
ഉം ഹും ഹും അപ്പൊ ഈ അറ്റാക്ക് വരുന്ന അറ്റാക്ക് വരുന്നതിന് മുമ്പേ ആ കോഴിനെ പിടിച്ചു ക്കണോല്ലേ
അറ്റാക്ക് വരുന്നേന്ന് പറഞ്ണ്ടെങ്കി ഇങ്ങനെ ഇരിക്കുന്നോണ്ടണ്‌ വരുന്നേ എല്ലാത്തിനും അറ്റാക്ക് വരൂന്നല്ലാ
ഒന്ന് വലുതാവുമ്പോ എത്ര കിലോ ഒക്കെ ഉണ്ടാവും രണ്ട് കിലോയി കൂടുതൽ വരില്ലേ
ഒന്ന് വലുതാമ്പോ ഓ ചിലത് മൂന്ന് കിലോക്കെ ഉണ്ടാവും പക്ഷെ അത് വ റേർ ആയിരിക്കും എന്തായാലും ഒരു ആവറേജ് നമ്മള് നോക്കുന്ന പോലെ ഉണ്ടാവും നമ്മള് നല്ല രീതിയിൽ നോക്കിട്ടി ണ്ടെങ്കിൽ നല്ല രീതിൽ ഇണ്ടാവും ഇങ്ങനെ നോക്കുന്നെ അതിനനുസരിച്ച്
ഭയങ്കരായിട്ട് ഫുഡ് കൊടുത്ത് ണ്ട അങ്ങനെയാണോ ഭയങ്കരമായിട്ട് ഫുഡ് കൊടുത അതിന് കേടു വരുവൊ ചത്തുപൊവല്ലെ ആ അതിന്റെ ഒരളവ് കഴിഞ്ഞണ്ടല്ലേ
ആ ഓരായിട്ട് ഫുഡ് എടുത്തിട്ടുെങ്കിലും ച ത്തോവും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ
ഉം അങ്ങനെയൊക്കെണെങ്കിൽ കോ കോഴി ബിസിനസ്സും കൊണ്ട് ഇതാവു അല്ലേ
പിന്നെ കോഴിന്ന് പറ ഭയങ്കര ബിസിനസ്സല്ലേ അത്
അത് ശരിയ കോഴിയെർച്ചിക്കൊക്കെ ഭയങ്കര ഡിമാൻഡ് ആണല്ലോ അതെ എവിടെ ആയാലും എപ്പഴായാലും അതെ
ഇറച്ചിക്ക് വെല കൂടുമ്പോ കോഴിക്ക് വെലകൂടും
അപ്പ ഇറച്ചിക്ക് ഇപ്പൊ ഇരുന്നൂറ് സംതിങ് ഒക്കെണല്ലോ വില അല്ലേ
അതെ അതെ
അപ്പ അതിനനുസരിച്ച് കോഴിയെ നോകിയ യാണെങ്കിൽ ഒക്കെ പക്ഷേ എന്ത് ആ പക്ഷെ ഓരോ കോഴി ഓരോന്നിനെം പൊ. റകെ നടന്ന് നോ ക്കണ്ടേന്ന് പറയുമ്പോ അതൊരു അധ്വാനം പിടിച്ച ഒരു പണിയാണ്
ഔ പൊറകനടന്ന് നോക്ക്ന്ന്യാ
ഹലോ അതേ അങ്ങനെ കേറെയ്യെണ്ടാെരാവ
ആ അങ്ങനെ അത് വേണം നമ്മളൊരു കോഴിക്കുഞ്ഞ ഒരു പതിനഞ്ച് ദിവസം പത്തുപതിനഞ്ചു ദിവസം മാത്രം പന്ത്രണ്ട് ദിവസം മാത്രേ നമുക്ക് ബുദ്ധിമുട്ടുള്ളൂ ഫുൾടൈം നമ്മൾ ആള വേണ്ടേ അതൊരു ഈ ഒരു കോഴിക്കുട്ടികള് ഒരുമിച്ച് കൂടിയിരിക്കും അപ്പ ഇയ്റ്റിങ്ങളെ ഓടിച്ചുവിടണം
ആഹ് ആഹ കു കുട്ടികൾ ഒരുമിച്ച് കൂടിയിരിക്കുവോ
ചൂട് കിട്ടാൻ വേണ്ടി ഒരുമിച്ചികും അപ്പൊ ഒന്നിന്റെ മേല ഒന്നിന്റെ മേല അങ്ങനെ അപ്പ ചത്തോവു ചത്തോവും താഴെ ഒടിക്കുന്ന ചത്തോവും
ആഹ് അങ്ങനെയല്ലേ ആ
ചൊടിച്ചോടിവിടണം ഓരൊ മണി രണ്ട് മണിക്കൂർ രണ്ടി മണിക്കൂർ ഇടവുട്ട് ഓടിച്ച് തീറ്റിയിട്ട് കൊടുക്കണം ഉറക്കം ഉണ്ടാവില്ല
ആ നൈറ്റ് ആവുമ്പോ അല്ലേ
റക്ക നൈറ്റ്ന്നല്ലോ ഫുൾടൈം
മം ശെരി
ഹലോ